ഓ അതേ കേൾക്കാം പറയും
നമുക്ക് ഇന്ന വായനയെ കുറിച്ച് പറഞ്ഞാലോ
അതെ വായനയെക്കുറിച്ച് പറയാൻ വന്നാല്
വായിക്കുന്ന കൂട്ടത്തിൽ പെട്ടത് തന്നെയാണോ നിങ്ങള്
അതെ ഇങ്ങനെ ആ അമിതമായി വായിക്കലില്ല പക്ഷെ അത്യാവശ്യത്തിന് വായിക്കുന്ന കൂടുത്തി പെട്ടയാണ്
അത് ശെരി ആ അങ്ങനെ വായന എന്നാലും പൊതുവേ കുറവന്നൊയിരിക്കും അല്ലെ
അതെ അതെ
നമ്മളെ ഒരു ഒരു കാര്യം നമ്മള് ശ്രദ്ധിച്ചന്ന് അറിയില്ല നമ്മള് മുമ്പൊക്കെന്ന് പറഞ്ഞാല് പത്രം വരുന്നതിനും പിന്നെ അതിനൊക്കെ വേണ്ടി വല്ലാട് വെയിറ്റ് ചെയ്ത് തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ബാലരമയും ബാലഭൂമിയ ഒക്കെ എല്ലാ വെള്ളിയാഴ്ചയും കട്ടക്ക് വെയിറ്റ് ചെയ്യുക ആ പത്രക്കാരന് ഒന്ന് വന്നിട്ട് എവിടുന്നെങ്കില ആയിട്ട് ഒപ്പിച്ച് ഒരുര എട്ട് രൂപക്കന്ന് ഉണ്ടായിട്ടുള്ളൂ എട്ട് പത്ത് രൂപയ ഉണ്ടായിരന്ന് അപ്പൊ അതൊക്കെ കൊടുത്ത് കണ്ടിന്യൂസ് ചില തുടരും കഥകളൊക്കെ വായി നാൻേണ്ടീയിട്ടരിക്ക അങ്ങനെ കട്ട വെയിറ്റിങ്ങ് ചെയതത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വാങ്ങിട്ടുണ്ടുണ്ടെങ്കിൽ അവന്റെ അടുത്തേക്ക് പോയിട്ട് നിന്റെ ശേഷം നിന്റെ ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ശേഷം വായിക്കുക പിന്നെ അന്നൊക്കെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ഒരു എന്താ അറിയില്ല അങ്ങനെ ഒരു വൈഭ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാല് വായിക്കുന്നതിനാ ഇപ്പം പത്രൊക്കെ വീട്ടിലൊക്കെ എന്നും വരാറുണ്ട് പക്ഷെ എങ്ങനെയാണോ ആ പത്രക്കാരനോട് വെച്ചത് അതേപോലെ അവിടെ ഉണ്ടാവും തുറന്ന നോക്കൽ പോലും ഉണ്ടാവില്ല നിങ്ങളെ വീട്ടില എങ്ങനെ പത്ര മറ്റൊക്കെ വരാറുണ്ടോ
ഇല്ല എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഞാാന് നിങ്ങള് പറഞ്ഞ പോലെ ചെറുപ്പത്തില് നല്ലവണ്ണം വായിക്കുന്ന കൊൂടുത്തിൽപ്പെട്ടരുന്നു ഇപ്പോൾ മിന്നാ മിനുങ്ങ് കളിക്കൊടുക്ക ബാലരമ ബാലഭൂമി അപ്പോൾ ബാലരമ മനോരമയുടെയും ബാലഭൂമി മാതൃഭൂമിയുടെയും അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് മന്നാ മ നെല്ലാം പറന് അപ്പൊ അതൊക്കെ ഞാൻ നല്ലവണ്ണം വായിക്കില്ല കാരണം ഒന്നാമതി ഈ ഫാൻറസികൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അങ്ങനെ അതുമാത്രം വായിക്കാം അല്ലെ കാരണം ഈ ഇതൊക്കെ ഈ സിനിമാ കഥകൾ അപ്പോൾ റിയാലിറ്റി ആഗ്രഹിക്കുന്ന ആളുകള് ഇതൊന്നും അങ്ങനെ വായിക്കില്ല ചെറിയ കുട്ടികൾ ഇങ്ങനെയാണ് വായിക്കുക പിന്നെ കുറച്ച് ഇതില് കുറച്ച് വല്ല പൈസയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് കുറച്ച് വലിയ രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാല് നഞമ്മള ഒന്നും കൂടി ഇങ്ങനത്തെ ഫാറസികൾ വായിക്കാതെ എന്ത്തു ചെയ്യും മറ്റ് കുറച്ചും കൂടി എന്താ പറയാ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള്ൾ വായിച്ചുൊടുങ്ങും അതായത് നമ്മുടെ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട് ഞാൻ മരിച്ചാൽ നീ ആര് കരയെന്നുള്ള പുസ്തകം അതേപോലത്തെ ഈ തൊത്വചിന്തകന്മാരുടെ പുസ്തകം പുതങ്ങൾ പിന്നെ നമ്മളിലേക്ക് അതിൽ നമ്മളിങ്ങനെ മാറിത്തടങ്ങും
അങ്ങനെ എന്താന്നറിയില്ല എനിക്ക്ഈ ചെപ്പ ഇപ്പത്തിലാണെങ്കിലും ഇപ്പാണെങ്കിലും ഞാനൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ എന്ത് ചിത്രകഥകൾ വായിച്ചു പിന്ന പിന്നീട് നോവലുകളായിരുന്നു കൊറെേ കാലം എല്ലാ ചെറിയ ചെറിയ നോവലുകൾ മുതല് മറ്റേ ട്രാൻസ്ലേറ്റഡ് നോവലുകളൾായിയിരുന്നു കൂടുതൽ ഇഷ്ടം കുറേ പരിഭാഷ ചെയ്യപ്പെട്ട കുറെേ നമ്മളെ ഇംഗ്ലീഷ് നോവലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ കിട്ടാൻ അതൊക്കെ നല്ല രസമായിട്ട് എന്താ അങ്ങനെ ആ ഒരു ടൈം പിീരീഡിൽ വായിച്ചതല്ലാണ്ട് പിന്നീട് ഇപ്പോൊക്കെ ഏകദേശം ഇ ഒരു വർഷത്തിന്റെ മേെ ഒരു ബുക്കൊക്കെ തുറന്ന് നോക്കിട്ട് ബ ബക്ക് ഇല്ലായിട്ടല്ലോ കേട്ടോ ബുക്കൊക്കെ എല്ലാ പ്രാവശ്യം അടക്കിടക്ക് ഏതെങ്കിലും ഒരു ആൾ പോയാൽ ഏതെങ്കിലും ഒന്നും എടുക്കാണ്ട് മടങ്ങാറില്ല ഒന്നെങ്കിൽ അതെടുക്കും ഒരു ഡയറി എടുക്കും ഒരു പെൻെടുക്കും അതൊക്കെ ഒരു രസമായിട്ട് കാണറുണ്ട് പക്ഷെ ചില ബുക്കുകളൊക്കെ വാങ്ങിട്ട് പൊടി പിടിച്ച് ഇവിടുത്ത് ഇങ്ങനെ കിടക്കാം തുറന്നു നോക്കിയിട്ട് പോലും ഇല്ലാത്ത കുറെേ ബുക്കൾൊക്കെ ഉണ്ട് വായന ഭയങ്കര
ഉം അതെതെ ഒന്നാമത് ഞമ്മള് ഞാൻ പണ്ട് കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഞാന് എൻ്റെ പത്താം വയസ്സസ് മുതൽ ഇരുപത്തിരണ്ടാം വയസ്സ പന്ത്രണ്ട്യ പന്ത്രണ്ട വര്ഷം ഹോസ്റ്റലിൽ ജീവിച്ച ഒരാളാണ് അപ്പൊ അവിടെ പത്രങ്ങൾ വരുമ്പോൾ പത്രത്തിന വേണ്ടി രാവിലെ വെറ്റിംഗ ആയിരുന്നു വളരെ കാത്തു നിൽക്കും കാരണം ഇന്നലെ രാത്രി നടന്ന ഇന്ത്യയുടെ കളി ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഐ പി എൽ മത്സരങ്ങളുണ്ടങ്കിൽ അതിന്റെ റിസൾട്ടുകൾ അറിയാം സ്പോർട്സ് പേജിലാണ് അപ്പൊ സ്പോർട്സ് പേജിനന് വേണ്ടി ഇങ്ങനെ വൈറ്റ് ചെയ്തിരുന്ന കാലംുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കൊണ്ടും മൊബൈലിൽ അറിയുന്നത് കൊണ്ടും നമ്മളൊന്നും പത്രത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതില് കമാൽവരദൂർ എന്ന് പറഞ്ഞ ഒരു ചന്ദ്രകയുടെ തേഡ് ഐ എന്ന് പറഞ്ഞുള്ളത് അതായത് മൂന്നാം കണ്ണ്
എന്ന് പറയുന്നരു കോളമുണ്ട് അപ്പോൾ അതില് അയാളുകൾ കളിയെ വർണ്ണിക്കുന്നതും ഒരു പ്ലെയറിനെ വർണ്ണിക്കുന്നതൊക്കെ വളരെ മനോഹരമാണ് ഇപ്പോഴും അത്ണ്ടാവും ഞൻ പ്രതീക്ഷിക്കുന്നു
ഉണ്ട്ണ്ട് ഏ കമാല വരദൂർ ഈ കളി കാണാൻ വേണ്ടിയിട്ട് മൂപ്പേർക്ക് ഡയറക്റ്റ് ഇപ്പം അമേരിക്കയിലൊക്ക കാരണം ഇപ്പ നിലവിലുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിലവില് ഇപ്പോഴത്തെ വേൾഡ് കപ്പില് നിലവില് മൂപ്പരങ്ങ് പോയിട്ടുണ്ട്
ഞാന് ഇപ്പ അതന്നെതാ ഞാൻ ഉറപ്പിച്ച് പറയാത്ത വെച്ചാൽ ഇപ്പം എന്റെ വായന ഇപ്പ ഇതിൽ നിന്നു നമുക്ക് മനസിൽ ഇപ്പ എത്രത്തോളം വായന വീക്ക് ആയിട്ടുണ്ട് എന്നുള്ളത്
പക്ഷെ വേറെൊന്ന അറിയോ വായിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നണ് നമ്മുക്കിപ്പോ ഒരു നിങ്ങള് ഒരു സദസ്സിനെ അഭിസ് സംബോധന ചെയ്യാൻ പറയുക ണ്ടെകിലു എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും തുറന്ന് പറയാൻ പറയുക എന്നക്കെ മുമ്പിലിക്കുന്ന സമയ ചില വേർഡുകൾ കിട്ടരിക്കും ഞാന് ഒരു ടീച്ചറാണ് അപ്പോ രാവിലെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചില സമയത്തൊ എനിക്ക് ചില വിഷയത്തിനൊക്കെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോ വേഡുകൾ കിട്ടൂല അപ്പൊ ഞാൻ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത് അതെ അതെ അതെ വായിൻ തുമ്പത്ത് വരെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നാമത് പ്രശ്നം ഇതെന്ന വായന വളരെ കുറവാ മുമ്പത്തെ അപേക്ഷിച്ചിട്ടൊന്നും ഇപ്പൊ തീരെല്ലാ സമയം ഒന്നും ഇല്ലായിട്ടൊന്നും അതൊന്നും എനിക്കൊരു കാരണമായിട്ട് പറയാൻ പറ്റൂല സമയ ക്ക എല്ലാവർക്കും ഒരേപോലെ തന്നെയാ പക്ഷെ വേണ്ട വിധം ഉപയോഗിക്കാത്തതിന്റെ കുറവ് നന്നായിട്ട് ഇപ്പം നിലവിലിങ്ങനെ അനുഭവിക്കുന്നു പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ എല്ലാ റിസൾട്ടാണെന്നുണ്ടെങ്കിലും എ എല്ലാ വിവരവും തെരഞ്ഞെടുപ്പിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും അതാത് സമയത്ത് തന്നെ നമ്മള് ഇപ്പം ഒന്നിങ്ങനെ കാണുന്നുണ്ടല്ല ഇപ്പൊ കാര്യങ്ങൾ മെനക്കേട് ഇല്ലാണ്ട് വിഷയങ്ങൾ കേട്ടിട്ടാണെങ്കിലും ക ട്ടാണെങ്കിൽ എല്ലാം കൃത്യായിട്ട് അറിയുന്നോണ്ട് വായിക്കാൻ വേണ്ടീട്ട് മെനകെ തീരേ തയ്യാറാവുന്നില്ല മടി പിടിച്ചോയിനോന്നൊരു സംശയം
കംപ്ലീറ്റ് എല്ലാം ഒക്കെ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ അത് എനി പത്രത്തിന്റെ ആവശ്യം ഇല്ല എന്ന രീതിയിലേക്ക് നമ്മളെ ജീവിതം മാറി അതുകൊണ്ടാണ് പത്രത്തിനൊക്കെ ത്തിനും റീച്ച് കുറയുന്നത് കാരണം ബാക്കി ഒക്കെ പിന്നെ എല്ലാ കാര്യങ്ങളായാലും എന്ത് ചെറിയ ചെറിയ മെസ്സേജുകളായാലും ഇപ്പോ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കില് ഇക്കെ വെര്ന്നതെങ്ങനേണ് ഒരു ഒരു അതിശയ ചിഹ്നം അല്ലെങ്കിൽ ഒരു ചോദ്യം ചോയിച്ചുകൊണ്ടാണ് എന്ത് കണ്ടന്റുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ ആ കണ്ടന്റിന്റെ റീച്ച് ന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മള് ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യങ്ങള് അപ്പൊ ഇതിലും ഞമക്ക് മനസ്സിലാക്കിയത് കം എന്തെങ്കിലും ത്രില്ല് ണ്ടങ്കിലോ എന്തെങ്കിലും ഫാന്റസികള്ണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് കണ്ടന്റുകൾ പോലും ഇഷ്ടപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് അവരാആ രീതിയിലേക്ക് പോലും മാറുന്നത് അപ്പൊ ഈ വായനയിലൊന്നും പുതിയ ത്രില്ലുകൾ കൊണ്ട് വരുന്നില്ല പത്രത്തിലായാലും കാലത്തിനനുസരിച്ച് ത്രില്ലുകൾ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നതും ഒരു മാധ്യമ സ്ഥാപനത്തിൻ ന്റെ ഒര് വീഴ്ച കൂടിയാണ് കാരണം കാലത്തിനനുസരിച്ച് നമ്മുടെ വായനന്റെ ടെ രീതി മാറും അതി അനുസരിച്ച് സ്ഥാപനങ്ങളുടെ ഈ പ്രസാധക സ്ഥാപനങ്ങളുടെ രീതികളും മാറണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം
പക്ഷെ ഇങ്ങള് ഈ ഈ പർഞ്ഞേണ്ടല്ല അത് പഷെ നമ്മളീ ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ബുക്കുകളൊക്കെ ഇങ്ങള് കണ്ടിരുന്നേ ഫുള്ള് ഈ പറയുന്ന പോലെ ഒന്നങ്കി പ്രണയ കഥയോ അങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ എഴുത്ത് മാറിയിട്ടുണ്ട് ഇങ്ങള് പറഞ്ഞ പോലെ ഒന്നെങ്കി അത് ട്രെൻഡിനനുസരിച്ച് വളരുക ന്നുള്ള തിരക്ക് അങ്ങനെ വന്നിട്ടുണ്ടവാ ഒരു ഒരാൾ തന്നെ ഒരു ബുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ തന്നെ രണ്ട് കവിത എഴുതിക്കാണ് പിന്നെ കഴിഞ്ഞ ലാസ്റ്റില് ഏതൊരു അവാർഡ് കിട്ടിയ ബുക്കും അതേപോലെതന്നെ റാം കെയർഓഫ് ആനന്ദി അങ്ങനെന്തോരു
അതെ അതെ അതെ
എന്താ പറയാ ഒരു പ്രണയകഥ ആ ഒരു രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ മൊത്തത്തില് നമ്മളെ എഴുത്ത് വരെ പൂർണ്ണമായിട്ട് നിങ്ങള് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അതിശയം ഒരു ഫാന്റസി ടൈപ്പ് പോലെ നിലവില് മാറിട്ടുണ്ട് അപ്പം അതിനൊക്കെ നിലവില് വായനക്കാരൊക്കെണ്ട് വായനക്കാര് ഇല്ലന്നല്ല പക്ഷെ നല്ല നല്ല വായനകളൊന്നും ചെൽപ്പം മുമ്പത്തെ മ്മളെ എസ് കെ പൊറ്റക്കാട് പിന്നെ അതേപോലെ മുൻകാലങ്ങളിൽ കുറെ കഴിഞ്ഞു പോയ കുറെ എഴുത്തുകാര ണ്ട് അങ്ങനെയുള്ളരു എഴുത്തുകാരൊന്നും നിലവിലിപ്പല്ലട്ടോ
എനിക്കിതില് അതിശയിപ്പിച്ച ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറുകഥകളുടെ സുൽത്താൻ
ഈ പി കെ പാറക്കടവ് എന്ന് പറയുന്ന ആളുകളുടെ ചെറ ചെറു കഥകളുടെ സുൽ സുൽത്താൻന്ന് പറയുന്ന അപ്പൊ പി കെ പാറക്കടവിന്റെ ഒരു പുസ്തകണ്ട് ഇടിമിന്നലുകളുടെ പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം വളരെ അതും അതില് ഭൂപടത്തിൽ ഇടം കിട്ടാത്ത ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഫലസ്തീനെ കുറിച്ച് ഇങ്ങനെ അയാൾ വിവരിക്കയാണ്
അത് ശരി അങ്ങനെ
അപ്പൊ അതില് അതന്നെ അപ്പൊ അതിന്റെ ഹെഡ്ലൈന്കള് കൊടുത്തത് ഇടിമിന്നല്കളുടെ പ്രണയം എന്നാണ് അപ്പൊ ഫലസ്തീനിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇത് ഫലസ്തീൻ എന്ന് കൊടുത്താൽ ആളുകൾ വാങ്ങില്ലേ അതായത് അതിനാ ആ ട്രെൻഡിനോട് യോജിച്ചു പോവില്ല അതെന്നു കൊണ്ടായിരിക്കും അയാളെപ്പോലും ചെറുകഥകളുടെ പീ. കെ പാറക്കടവിനു പകരം മലയാളത്തില് വളരെ നല്ല സംഭാവനകള് നല്കിയിട്ടുള്ള ആളാ എന്നിട്ടും അയാളെ ഹെഡ്ലൈന് ഇടിമിന്നലുകളുടെ പ്രണയം എന്നാണ് അപ്പം ആ കഥയോട് യോജിപ്പ യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാഴ്ചക്കാരില് ഒരു കൗതുകം സൃഷ്ടിക്കും ആ ഒരു കൗതുകങ്ങളിൽ വാർത്തകളിൽ ഇല്ല എന്ന് പറയുന്നതും ചില വാർത്തകളൊക്കെ നല്ല ഡീപ്പായി കൗതുക കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് പിണറായി വിജയൻ സി പി എമ്മിന്റെ സെക്രട്ടറി ആകുന്ന സമയത്ത് ഇവർ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഏഹ് തീരുമാനങ്ങളൊക്കെ വൈകുന്ന സമയത്ത് അവസാനം ല അവസാനം രാത്രി അവസാനം വന്ന തീരുമാനമാണ് പിണറായി വിജയൻ സെക്രട്ടറി ആവട്ടെ എന്നുള്ളത് അപ്പോ പി പിറ്റേ ദിവസം മ മനോരമയിൽ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് വിജയൻ മിന്നൽ പിണറായി അപ്പൊ വ വായനക്കാർക്ക് എങ്ങ ഏത് രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും വിജയൻ അതായത് പിണറായി വിജയൻ മിന്നൽ പിണറായി അതായത് മിന്നൽ പിണർ എന്ന് പറയുന്നൊരു വസ്തു അതായി മാറി അല്ലെങ്കിൽ മിന്നൽ പിണറായി
അത് ശരി നിങ്ങളിപ്പ ആ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നിലവിലെ പത്രങ്ങളടൊക്കെല്ലാം പത്രം എന്നുള്ളത് മാത്രമല്ല വായന എന്നിരുന്നാ പോലും പിന്നെ വേറെന്ന് പറയുള്ളത് നിലവിൽ പത്രങ്ങളൊക്കെ ഇപ്പൊ മത്സരാണ് ഫസ്റ്റ് പേജ് ആർക്ക് അടിപൊളിയ ആക്കാൻ പറ്റും ഇപ്പൊ നമ്മളെ പൊളിറ്റിക്സ് ഇങ്ങള് പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ആണെങ്കിലും പിന്നെ അതേപോലെ ആരെങ്കിലും അന്തരിച്ചു എന്നൊക്കെയാണെന്നുണ്ടെങ്കില് അപ്പൊ അതിനൊക്കെ അവര് പരമാവധി ഒരു നിലവിൽ ട്രെൻഡ് വെച്ചിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് ഏകദേശം ഒരു പയേ പത്രൊക്കെ നിലവിൽ കൈ കിട്ടിയ ഭയങ്കര രസമായിരിക്കും അതൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴത്തെതൊക്കെ പറഞ്ഞാല് നിങ്ങള് പറഞ്ഞ പോലെ വായനക്കാരെ ആകർഷിക്കാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും നന്നായിട്ട് മാറ്റം വരുത്തിയിട്ട് കൂടുതലും കളർഫുള് എനിക്കൊക്കെ ഈ എന്താ പറയാ കളർഫുൾ ആയിട്ടുള്ള പത്രം കേട്ടോ ഭയങ്കര ഇഷ്ടം അതായത് നമ്മള മനോരമയക്കെ കൃത്യയിട്ട് എന്തെങ്കിലും അഭി അപകടം നടക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ സമയം വെച്ചിട്ട് അങ്ങനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ ഒക്കെ ആയിട്ടാ കാണിക്കല് പക്ഷെ നേരെ തിരിച്ച് എയ്ത്തിന്റെ വിഷയത്തിലൊക്കെ അടിപൊളിയായിട്ടുള്ളത് എന്ന് പറ മാധ്യമക്കെണെന്നാ പറയാറ് പക്ഷെ മാധ്യമത്തിന്റെ എന്താ അറിയില്ല അവരെ ഒരു കളറും ഈ മനോര അപേക്ഷിച്ചിട്ട് കുറവാ അപ്പൊ അത് വായിക്കാൻ ഒരു ഒരു മടുപ്പാ
മലയാളത്തിൽ ഇപ്പോഴും ലീഡിങ് ന്യൂസ് പേപ്പർ മനോരമ തന്നെയാണ് മലയാള മനോരമ തന്നെയാണ് അപ്പൊ അതിന്റെയൊക്കെ കാരണംന്ന് പറയുന്നത് അവരെ ഒരു അവര ഒരു മിനിമം ഗ്യാരണ്ടിയാണോ പത്രത്തിന് പത്രത്തിന് അവര് കൊടുക്കുന്നൊ ഒരു മിനിമം ഗ്യാരണ്ടി
അപ്പോ വായനക്കാരി ഇപ്പോ നമ്പർ വണ് കേരളത്തിലെ നമ്പർ വണ് മലയാള മനോരമയാണ്ാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം നഞമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോഴും ഞമ്മൾ തീരുമാനിക്കാ മനോരമ വന്നോട്ടെ എന്നാണ്
നമ്മുക്ക് കാര്യമൊന്നും വേറന്നണ്ട് കണ്ടന്റുകൾൊക്കെ ചെപ്പം കുറവാണെന്നുണ്ടെങ്കിൽ പോലും ചുരുങ്ങിയ കൊണ്ട് അഥവാ ചില ചെറിയ ചെറിയ ഫോട്ടോകൾ കൊണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കൊടുക്കൽ കൊണ്ട് ചാർട്ടൊക്കെ കൊടുക്കൽ കൊണ്ട് എന്താന്ന് വെച്ചാല് കാര്യങ്ങൾ ഭേഗം മനസ്സിലാക്കിത്തരും അപ്പൊ അതൊരു അവര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിിക്കിടക്കിടക്ക് തോന്നലുണ്ട് കളിന്റെറെ ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ ഒക്കെ അവര് സെലക്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഭയങ്കര രസ നിങ്ങള് പറഞ്ഞ പോലെ ഫുട്ബോൾ ആെ ക്രിക്കറ്റ് ആണെങ്കിലോ അവര ഹെഡ്ഡിങ്ങിന്റെ ഒരു ഒരു വൈബ് വേറെത്ത തന്നെയാ
അതെ അതെ
ഏതായാലും വായന അതൊരു വിഷയം തന്നെയാണ് നമ്മള് വായിക്കുന്നില്ല എന്നുണ്ടെങ്കില് നമ്മള് കൊട്ടടാൻ സാധ്യയുണ്ട് എന്തെങ്കിലായിട്ടൊക്കെ വായിച്ചച്ച് തുടങ്ങണം നിങ്ങളും കൊറച്ചായും തോന്നും വായിച്ചിട്ട്
അതെ എന്തെങ്കിലുമൊക്കെ ഇത് പറയുന്നൽ തന്നെ മുമ്പുള്ള വായനയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൾ വായനല്ല ഇപ്പോ വായനയുടെ ശീലം തുടങ്ങണം എന്നാഗ്രഹിക്ക ച്ചിട്ട് രണ്ട് പുസ്തകം വാങ്ങിയിരുന്നു റാഷിദ് സബാന എഴുതിയ റസൂൽ എന്ന് പറയുന്നൊരു പുസ്തകം അതുപോലെ തന്നെ മറ്റു വേറൊരു പുസ്തകം വായിച്ചിരുന്നു പക്ഷേ അത് ഒരാ റസൂല് മാത്രമേ ഇപ്പം വായിക്കാൻ പറ്റുള്ളൂ മറ്റു പുസ്തകം വായിക്കാൻ പറ്റിയില്ല
സമയയിട്ടുണ്ടോ ഓക്കെ ശരി